ട്ടോ
ആഹ് കേക്കാം ആഹ് സുഖോ സുഖാ അവിടോ
ആഹ് ഇവിടെയും കാെഴപ്പവുല്ല എന്തു പറ്റി പനിയാണോ സൗണ്ടിന്
ആഹ് ഇപ്പൊഒരു മുക്കടക്കൂ മൂ മുക്കടപ്പ് പോലെ ഒരു തുമ്മലൊക്കെ വന്ന് മൂക്ക് രണ്ടും ഒക്കെ അടച്ച് ആഹ് ഇതു പോലെ പഠിക്കായിരിക്കും
ക്കെയുണ്ടാേ വീട്ടില്
ആഹ് ഉണ്ടുണ്ട് മക്കളുണ്ട് പനി വന്നാ പേടിയാ അവർകൂടെ വരുവോ ന്ന്ള്ള
പാരസെറ്റാമോൾ എന്തെലും ആവിയൊക്കെ പിടിച്ചോക്ക്
ആഹ് അത് ആന്ന് അന്ന് ഹോസ്പിറ്റലീ പോയാലും ഒന്ന് രണ്ട് മൂന്ന് വട്ടം പോണം എന്നാലേ മാറത്താെള്ളൂ അആഹ് ചൊമ വന്ന് കഴിഞ്ഞാ പി പിന്നെ പാടാ
ആഹ് വേറെന്തേലും അസ്വസ്ഥത ഉണ്ടോ
ഇല്ല മൂക്കടപ്പ് ഇപ്പൊ ഒന്ന് രണ്ട് മൂന്ന് വട്ടം തുമ്പിയതാ അപ്പം മൂക്ക് ആകെ അടച്ച്
ആഹ് തുമ്മലൊക്കെ വരുമ്പോ പിന്നെ അങ്ങനെ എല്ലാർക്കും ചെലവർക്കാെക്കെ ഇങ്ങനെ മൂക്കടക്കുംന്ന് പറിം
അയ്ന്റെ ആയിരിക്കും അല്ലാതെ തൊണ്ടവേദനയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല
ആഹ് അപ്പൊ തുമ്മിയെന്റെ ഒരു എഫക്റ്റ് ക്കാരം ആഹ് എന്താട്‌ ആഹ് എന്തോട്ക്കുവായിരുന്നു
ഓഹ് ഞാന് മക്കളൊക്കെ ഒറങ്ങി പിന്നെ ചുമ്മാ ഇവിടെ ഇരിക്കുന്ന് ഏഹ് അവ്ടെ കെടക്കാറായാര്ന്നോ അതോ
ആഹ് ഞങ്ങളിപ്പൊ കെടന്നു ഇഞ് ഇവിടെ ഞാനൊരു ചിക്കൻ കറി ഉണ്ടാക്കി പക്ഷെ അങ്ങോട്ട് ശരിയായില്ല ഞാന ഒരു ഫോണിലട്ട യൂട്യൂബിനകത്ത് കണ്ട ഉണ്ടാക്കിയത് അപ്പം എനിക്ക് നമ്മൾ ഈ ആദ്യയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഇനിയിപ്പ അതിന്റെ ഒരു പ്രശ്നമായിരിക്കും
ആഹ് യിരിക്കും ഞാൻ പറഞ്ഞു തരാ ചിക്കൻ കറി എങ്ങനെയാ ഉണ്ടാക്കുന്നേന്ന്
ആഹ് ചേച്ചിക്ക് അറിയാവോ
എനരിക്കുംറിയാംഞാൻ ഉണ്ടാക്കുന്ന കൂട്ടിക്കറി ഇവിടെ എല്ലാർക്കും ഇഷ്ടവാ
ആന്നില്ലേ ഞാനാണെങ്കി ഇവിടെ പിന്നെ കുറച്ച് എന്തായത് ആദ്യമായിട്ട് ഉണ്ടാക്കൂല്ലേ അപ്പൊ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കി ഇച്ചരി അതുകണ്ട്ടുത്തോളൂ അപ്പ നാളെ കൂടി ഉണ്ട് ഉള്ളതുണ്ട് അപ്പൊ ചേച്ചി പറഞ്ഞ തരുന്നാണെങ്കി എന്നാ പിന്നെ അങ്ങനെ ഉണ്ടാക്ക
ആഹ് ഞാൻ പറഞ്ഞു തരാടാ ചിക്കന കൊണ്ട ചിക്കൻ കൊണ്ട പോല നല്ല പോലെ വാഷ് യ്തിട്ട് ചിക്കനകത്ത് മുളക് പൊടി മഞ്ഞപ്പൊടി ചിക്കൻ മസാല കുരുമുളക് പൊടി എല്ലാം കൂടെ ചിക്കനകത്ത് പരട്ടണം നല്ലപോലെ പരട്ടണം പെരട്ടു ട്ട് എണ്ണയില ഇട്ട് ജസ്റ്റ് ഒന്ന് വറക്കുവല്ല നമ്മളത് ട്രൈ ആക്കി ഒന്ന് ആ ട്രൈ ആക്കി ആ വറുക്കണം പിന്നെ നമ്മള് സവാള ചെറുതായിട്ട അരിഞ്ഞിട്ട്
ആഹ്
പച്ചമുളക്കും സവാളയും വാട്ടണം എണ്ണക്കകത്ത് വാട്ടണം
വാട്ടണം
വാട്ടണം കടുക് ഇടണോ ഇല്ല ഓപ്ഷന അല്ല വേണക്കിട്ടാ മതി
ആ
ആഹ് എ പിന്നെ അയിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതോട്‌ ഇട്ട് വാട്ടണം കുറെ നേരം വാട്ടണം നല്ലപോലെ ഒരു ബ്രൗൺ കളറാവുന്ന വരെ കുറ നേരം വാട്ടണം നല്ലതുപോലെ വാട്ടി വാട്ടി വാട്ടി വാട്ടി വാട്ടി പിന്നെ നമ്മള് വാട്ടി വാടും അപ്പുറത്ത് വാടുമ്പോഴത്തേന് നമ്മള് വേറരൂ പാത്രത്തില് ഇത്തിരി എണ്ണയും ഒഴിച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും കൂടെ ചൂടാക്കണം ആഹ് ചൂട് ആഹ് എ ബാ ചൂടാക്കണം ചൂടാക്കിട്ട് നമ്മുടെ സവാളയൊക്കെ വാടിയല്ലോ വാടിയതിനത്തോട്ട് നമ്മുടെ ഈ മുളക് പൊടി ഈ ചൂടാക്കിയ മിക്സെല്ലാം കൂടെ അതിനകത്തോട്ട് ഇടാം ആ ഇത്ട്ടട ഇടണം ഇത് നല്ലപോലെ ഇളക്കിട്ട് നമ്മൾ അവിടെ ഡ്രൈ ആക്കി വെച്ചേക്കന്നാ ഫ്രൈ ആക്കി വച്ചേക്കുന്ന ചിക്ക് ചിക്കൻ ഉണ്ടല്ലോ അതുകൂടെ ഇതിനകത്ത് മിക്സ് ചെയ്യണം മിക്സ്യ്ത് അതൂടെ കുറച്ച് നല്ല പോലെ ഇളക്കണം പി പിന്നെ നമുക്ക് ഈ ചിക്കൻ അകത്തു തന്നെ ഒരു വെള്ളം ഇറങ്ങുവല്ലോ
ആഹ് ചിക്കനപ്പ ശരിയാ വെള്ളറ ആഹ്
കുറച്ച് വെള്ളം ഒഴിക്കണം അല്ലെങ്കി ചിക്കൻ തിളക്കുമ്പോ നല്ലപോലെ വെള്ളം ആവും ആഹ് പിന്നെ ആഹ് അത് ചിക്കന് വിട്ടേച്ച് ശകലം വെള്ളോടെ ഒഴിച്ച് ചിക്കൻ മസാ മസാല ഇടണം ആഹ് പിന്നെ കറിവേപ്പിലക്കെ ഇട്ട് കറിവേപ്പിലക്കെഇട്ട് അടച്ച് ചെറിയ നല്ല പോലെ കറിയ ചെറിയല്ല ഓൾറെഡി നമ്മള് മറ്റേത് ഒന്ന് മറക്കുമ്പോ അത് അങ്ങെയ ഒന്നുംണ്ട് പിന്നെ ഇത് കൊറച്ച് അടച്ച് ചെറിയ രീതിൽ വെച്ച് കൊറച്ചു കൂടെ നല്ല പോലെന്ന് വേവിച്ച് കറിയാപ്പിലെക്കെ ഇട്ട് ഇച്ച് ഇവടെ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഉപ്പ് ഒക്കെ ഇട്ട് നല്ലപോലെ ഏ കൊറച്ച് പറ്റിഞ്ഞെടുക്കണം നല്ല ടേസ്റ്റാ
ആ വരിയോ
ആ അപ്പൊ ഞാൻ വിചാരിച്ച് നാളെ ഇനി പിന്നൊന്ന്ന്നുണ്ടാക്കി നോക്കു ക്ഷെ ഞാനിത് ഞ്ഞി ഓരോ പീസ് ചിക്കൻ വേവിച്ചില്ല അല്ലാതെ നമ്മള് എന്തോ ഒരു പക്ഷെ കടുക് ഇ ട്ട് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ട് നമ്മൾ വാഷ് ചെയ്ത് വെച്ചേക്കുന്ന ചിക് ങ്ങെനൊക്കെ തന്നെ എന്നിട്ട് നമ്മള് ഈ പറയുന്ന നേം എന്തോ ഉള്ളിയും ഉള്ളി ഇട്ടിട്ട് നമ്മള് കൊറച്ച് ഉള്ളിയും എന്തുവാ ഇത് പ ച്ചമുളകും കൂടി ഇട്ട് നമ്മള് നല്ലോലെ വാട്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടു ഇച്ചിരിടെ വാടാൻ വേണ്ടിട്ട് ഉ ഉപ്പിട്ടിട്ട് പിന്നെ അതിനകത്തോട്ട് ഇച്ചിരി എന്തുവാ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമ്മൾ ഇട്ടിട്ട് ഇതിങ്ങനെ നല്ലോലെ വാട്ടി വാട്ടി വന്ന വാടി വന്നപ്പോ നമ്മള് ഈ മസാലകൾ ഒണ്ടല്ലോ
ആ
മസാലകളൊക്കെയിട്ട് അതായത് ഈ ചിക്കൻ മസാലയും ഹ് മല്ലിപ്പൊടിയും മൊളക് പൊടിയും മഞ്ഞപ്പൊടിയും അങ്ങനെയുള്ള കാര്യങ്ങളൊ ക്കെ നമ്മളിട്ടു മസാലകളൊക്കെ നമ്മള് ഓരോരോ തവണയായി ഇട്ടിട്ട് പിന്നെ ചിക്കൻ ഇട്ട് അങ്ങനെ ഈ ചി ക്കനിട്ടിട്ട് നമ്മള് കൊറച്ചേരൊന്ന് ഇതാക്കി വെച്ച് അതിന് മുന്നേ നമ്മള് ഈ മസാല ഇ ട്ടേണ്ട് നമ്മളൊരു കൊറച്ച് തക്കാളി ഇടും തക്കാളി ഇ ഇട്ടിട്ട് നമ്മളീ ചിക്കനും കൂടി ഇട്ട്ന്ന് ഇച്ചിരി നേരം വെക്കുമ്പഴത്തേക്ക് ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം എറങ്ങും അങ്ങനെ കൊറച്ച് ചൂടുവെള്ളം വേറെ ചൂടാക്കിയിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടു ട്ട് ഇങ്ങനെ കൊറച്ച് ഇതായി കഴിയുമ്പോ ഇച്ചിരി മല്ലിയെലയും ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് എന്നിങ്ങനെ പക്ഷെ സംഭവം കൊള്ളത്തില്ലെന്നല്ല കൊള്ളാം പക്ഷെ എനിക്ക് പൊടികളിലൊക്കെ കൊറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇത് വന്നത് കൊണ്ട് നമുക്കൊരു ടേസ്റ്റ് വ്യത്യാസ
അത് നമ്മള് ആദ്യവായിട്ട് ഒണ്ടാക്കുമ്പോ അങ്ങനെയാണ് നമ്മള് ഈ പൊടികൾ വേറെ ചൂടാക്കിയിട്ടെ ഉള്ളി ക്കകത്തിടാവൂ അപ്പൊ നമുക്കൊരു ബ്ലാക്ക് കളർ വരുവല്ലോ ഒരു ചെറിയ ആ അങ്ങനെ വരണോങ്കിലൊ നമ്മള് വേറെ പൊടിയോ വേറെ ചൂടാക്കിയിട്ടേ ഇടാവു തോളീ ഉള്ളിയുടെ കൂടെ തന്നെ ഇട്ട് ഈ പൊടികള് ചൂടാക്കി കഴിഞ്ഞാൽ റെഡ് കളറെ വരുത്തുള്ളൂ അപ്പൊ നമ്മള് വിചാ ഇത് മൊളക് പൊടി കൂടിയാത് അങ്ങനെ വരും
വാതാവുമ്പോ മറ്റേരു അഹ് നമ്മളല്ലാതെ ഇത് ആക്കുമ്പോ നമ്മളൊരു എന്താ ആ ഒരു മസാലയുടെ ഒരു പച്ചച്ചുവയും മാറിക്കി ട്ടൊരുയോ അല്ലാതെ ചൂടാക്കുമ്പൊ ആ അത് നല്ലൊരുതാ
അപ്പൊ നമുക്കീ ഹോട്ടലിലൊക്കെ ഒണ്ടാക്കുന്ന തരത്തിലുള്ള കറികിട്ടും സൂ
കറികിട്ടും ആ ചേച്ചിക്കിത് പഠിച്ചെയാണ് ചേച്ചി തന്നെത്താനെ ഇതാക്കിയതോ ആരെലും പഠിപ്പി ച്ചാണേ ചേച്ചിയെ
തന്നെത്താനെ ഇത് ചെയ്ത് പഠിച്ചാ പിന്നെ ആ ഒരിത് വെച്ച് ഞാൻ തന്നെത്താനങ്ങ് ചെയ്തു പഠിച്ചാ
ഓ ഓ ബീഫ് കറി ഇങ്ങനെയൊക്കെയണോ ചേച്ചി വെക്കുന്നത്
ആ ബീഫ് കറി ഞാൻ വെക്കുന്നത് എങ്ങനെയാന്നോടാ ഇത് ബീഫ് ഫെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിനകത്ത് കുക്കറിനകത്തിട്ട് കുക്കറിനകത്ത് ബീഫ് ഇടും പിന്നെ അയിനകത്ത് സവാള അരിഞ്ഞതും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റ്റും അതിനകത്തിടും പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഏഹ് ഉപ്പും ഏഹ് പിന്നെ ഗരം മസാല ഗരം മസാല അതൂടി ട്ട് നല്ല പോലെ മിക്സ്ചെയ്യും ന്നട്ട് നല്ല പോലെ പെരട്ടും നല്ല പോലെ പെര എന്തോ ഇച്ചിരി ബീഫിനാവുമ്പോ ഇച്ചിരി വെള്ളം വേണമല്ലോ അതിനിന് ആരാ വെള്ളോട് ഒഴിക്കും നമുക്ക് വി ഇത് വരുമ്പോ വെള്ളം ഒ എങ്കിലും നമ്മ കുറച്ച് വെള്ളം ഒഴിക്കണം ബീഫായൊണ്ട് ഇച്ചരി വേവുണ്ടല്ലോ
ആഹ് വേവുണ്ട്
അതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തുടി കറിയാപ്പില അതിനകത്തിട്ട് ഏഹ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് ഒരു ഒരു ഏഴ് എട്ട് വിസില് ആഹ് വിസില വിസിലടിക്കും വിസിലടിക്കുമ്പം പിന്നെ കൊറച്ച് കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോ നല്ല പോലെ നല്ല നല്ല തിക്കായിട്ട് നമുക്ക് ബീഫ് കറി കിട്ടും അതെ ആഹ് കിട്ടും കേട്ടോ
ആഹ് ഇത് പക്ഷെ എളുപ്പവും ആ ടേസ്റ്റും കാണുമായിരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോ ഇല്ല്യേ
ആഹ് കാണും കാണും കാണും നല്ലപോലെ കിട്ടും
അപ്പം നാളെ അങ്ങനെ ഉണ്ടാക്കന്ന് കാരണം ഇവിടെന്നും ഇപ്പ മീൻ കിട്ടുന്നില്ല അതാ ഏറ്റവും വലിയ പ്രശ്നം
ആഹ് ഇവിടേം ഇല്ല മീന്
ആഹ് എങ്ങും ഇപ്പൊ മീൻ കിട്ടാത്ത കൊണ്ട് പിന്നെ വിചാരിച്ച് ചിക്കൻ വാങ്ങിക്കാന്ന് അങ്ങനെ ചിക്കൻ വാങ്ങിചിട്ട് ഞാൻ അന്നേരം പറഞ്ഞു ന്നാ പിന്നെ ഞാൻ ഒന്ന് വെച്ച് നോക്ക എന്തുവായാലും ഇനിയിപ്പം വീട്ടില് നിക്കുവല്ലേ നമ്മള് അപ്പൊ കരുതി അങ്ങനെയൊന്ന് വെച്ച് നോക്കിയതാ
വെച്ച് നോക്കിയതാ ആഹ്
ആഹ് ഞാൻ കരുതി ഇനി
ആഹ് ഇങ്ങനെയും കൂടെ ഒന്ന് ചെയ്തു നോക്ക്
ആഹ് അതാ എന്താന്നേലും ഇപ്പൊ നമുക്ക് നമ്മൾ ഓരോന്ന് വെച്ച് പഠിക്കുന്നേല്ലേ ഉള്ളു അപ്പൊ നാളെ ഇനി ചിലപ്പോ ഇങ്ങനെ ഉണ്ടാക്കുന്നെങ്കിൽ ചിലപ്പ ഇതായിരിക്കും നല്ലത്
നല്ലത് അഹാ ഹാ ഹാ ആഹ് അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക് പിന്നവിടെ മഴയൊക്കെ ഉണ്ടായിരുന്നൊ ഇന്ന്
ഇന്ന് പക്ഷെ മഴയൊന്നുല്ല പക്ഷെ ഇന്നലെ നല്ല വെയിൽ ഇന്ന് എന്തായാലും നല്ലപോലെ വെയിലുണ്ടായിരുന്നു അതുകൊണ്ട് ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ കഴുവിയിട്ട തുണികളക്കെ ഉണങ്ങാനുണ്ടായിരുന്നു അന്ന് ആ തുണിയൊക്കെ എടുത്തങ്ങ് ഉണക്കാനൊക്കെ ട്ട് ആ തുണിന്തായാലും എല്ലാം അങ് നല്ല പോലെ ഉണങ്ങി
ആഹ് ഇവിടെ ഉച്ചവരെ മഴയായിരുന്നു ഉച്ച കഴി ഞ്ഞപ്പഴ എടക്ക് ഒന്ന് വെയിൽ തെളിയും പിന്നെ അങ് മഴയുവായിരുന്നു പിന്നെ വൈകുന്നേരം ഉച്ച കഴിഞ്ഞണക്കയാ ജസ്റ്റ് ഒന്ന് തെളിഞ്ഞത്
ഓഹ് ആണല്ലേ
ഇവിടെ പിള്ളേരുണ്ടായിട്ടും മോനും ഒക്കെ ഉണ്ടായൊണ്ടേ മാറി മാറി രണ്ടും മൂന്നോ തുണി ജോഡിയിടും
ആഹ് അത് ശെരി പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ആഹ് ഭയങ്കര പാടാതൊക്കെ വീട്ടിലെങ്ങനെ വെള്ളവൊക്കെ നിക്കുവോ അതോ കൊഴപ്പോല്ലേ വീടിന്റെ പരിസരത്തൊക്കെ വെള്ളം നിക്കുന്നെയാണോ?
അങ്ങനെ വെള്ളം കെട്ടിയൊന്നും നിക്കത്തില്ല
ആഹ് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പിള്ളേരൊക്കെ ആവുമ്പ വെളിലോട്ടൊക്കെ എറങ്ങി കഴിഞ്ഞ വെള്ളം കെട്ടി നിക്ക നിക്കുന്നെങ്കിൽ പിന്നെ അടുത്ത അസുഖം അതൊക്കെയാ
അതെ അതെ അത് കൊതുകൊക്കെ മൊട്ടയിട്ട് അതിനകത്ത് പിന്നെ പല പ്രശ്നങ്ങും ഇപ്പഴത്തെ പനിയും ആഹ് കൊഴപ്പൊന്നുല്ല ആഹ്
ചേച്ചി ഒന്ന് മഴ വല്ലോ നനഞ്ഞോ അതോ ചുമ്മാ ഈ വൈകുന്നേരം ആയപ്പോ തുമ്മേന്റെ ഒരിത അല്ലേ
വൈകുന്നേരം ആഴപ്പം തുമ്മി ഇപ്പ ഒന്നും തുമ്മിയതാ രണ്ട് മൂന്ന് തുമ്മക്കെ തുമ്മിയതാ മഴയൊന്നും നനഞ്ഞില്ല ഇന്ന്
ആഹ് ഇപ്പഴത്തെ ഓരോ കാലാവസ്ഥയുടെയും കൂടിയേ ഇത് പറയാൻ പറ്റത്തില്ല എപ്പഴാ എന്താ
ആഹ് അതായിരിക്കും
ഇനിയിപ്പൊ കൊറച്ച് ച്ചൂടേ കഴിയുമ്പോ അതൊന്ന് ഒറങ്ങി നാള രാവിലെ എണുമ്പഴത്തേക്ക് മാ ചെലർക്കീ ഈ രാപ്പനുണ്ട് രാത്രി മാത്രം ഒരു അസു ത്തതേവരുന്ന എനി ആഹ് എനിക്കും അങ്ങനെ ഉണ്ട് എനിക്ക് രാത്രിയാവുമ്പോ ചെലപ്പോ ഒരു സമയത്ത് ചെലേ ഒരു കൊറച്ചു നാളൊക്കെ മുന്നേ എനിക്ക്ങ്ങനെ രാത്രിയാവുമ്പ മൂക്കടപ്പാ ഉം മൂക്കട പിന്നെ നമുക്ക് ശ്വാസം എടുക്കാനോ നമുക്ക് ഒറങ്ങാൻ പറ്റ് പറ്റത്തില്ല അത് ഒന്നാമത്തെ കാര്യംമക്ക് ശ്വാസംടുത്ത് ഒറങ്ങാൻ പറ്റത്തില്ല പിന്നെ വായിക്കുടെ ശ്വാസ എടുക്കുമ്പമ്മക്കൊരു വായിക്ക പിന്നെ ഒരു കവർപ്പായിരിക്കും എന്തയലു. ഇനി ഇപ്പൊക്ക മാറുവയിരിക്കും.
ഉം ഇതെനിക്ക് ആദ്യവായിട്ട ങ്ങനേ വരുന്നത് എ വന്നിട്ടില്ല ആഹ് ആവി പിടിക്കണം
ആഹ് എന്നാ ന്ന് ആവി പിടിക്കെന്ന എന്നിട്ട് ഞാൻ പിന്നെ വിളിക്കാം ആവി പിടിച്ചിട്ട് വിളിക്കാം ശരി.